ഹലോ
ആഹ് എന്താ പരിപാടി
ഗുഡ് മോർണിംഗ് ഞാനിപ്പം കൊറച്ചു നേർത്തെ എഴുന്നേറ്റു വന്നൂള്ളു പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചിങ്ങനെ ഇരിക്കാണ് എണീക്കാൻ കൊറച്ച് ലേറ്റ് ആയി
ഓട്ടണ്ടായിരുന്ന
ഓട്ടണ്ടായിരുന്ന
ഇല്ലല്ല
ഇല്ല ആഹ്
പനിയാ
എന്തോ പനിയൊ
ഉം
ഡോക്ടറേ കാൺച്ചില്ലെ
കാണിച്ചില്ല ഇന്ന് പോയിട്ട് കാണിക്കണം
ആഹ് ഹ എന്ത് പറ്റി മഴ കൊണ്ടെയ്ൻ്റെ
ഉം
ഹലോ
ഹലലൊ
ആഹ് മഴ കൊണ്ടതിന്റെയാണോ
മഴ കൊണ്ടിട്ടൊന്നൂല്ല അമ്മയ്ക്ക് എവുട്ന്നോ അമ്മ മഴ കൊണ്ട് കിട്ട്യാണെന്ന് തോന്നുന്നു അപ്പം അമ്മേൻ്റ്ടത്തിന്ന് കിട്ടേതാ ഇതും
ആഹ് ആഹ
വീട്ടില് ഒരാക്ക് വന്നാ പിന്നെ അധികം എന്തേലും എല്ലാർക്കും വേം വരും
അതെ ഉം പിന്നെ ചായുടിച്ച
ചായ കുടിച്ച് ഇപ്പം കുടിച്ചേള്ളു ഉപ്പുമാവും ഉപ്പുമാവും പഴവും കഴിച്ച്
ആഹ് ഹ ഉം പിന്നെന്താ പരിപാടി അമ്മെക്കെ അമ്മ പോയോ
അമ്മ വിടെണ്ട് അമ്മ പോയി പനി പോയില്ല വയ്യെന്നറിഞ്ഞു
ആഹ് അമ്മൂമ്മയോ
അമ്മമ്മ ഇവിടെണ്ട് അമ്മമ്മയ്ക്ക് വല്യ കൊഴപ്പം ഇങ്ങട് അമ്മ അടുക്കളയില് ഉം
പിന്നെ എന്താ പരിപാടി
പരിപാടി പ്രത്യേകിച്ചൊന്നുല്ല ഫ്രണ്ടിൻ്റെ അടുത്തൊന്ന് പോണം
ആഹ് ആഹ് ഇന്ന് കറക്കവാണോ പണി
ഇവടെ അട്ത്തന്നെ കറക്കൊന്നുല്ല ഒന്ന്, രണ്ട് പരിപാടിണ്ട്.
അതെ
ബാങ്കിൽ ഒന്ന് പോവാണ്ട് ഒരു ലോണിൻ്റെ ശരിയാക്കാന്ണ്ട്.
ആഹ് ആഹ്
വർ
ബിസ്നസ് ലോണിനാണോ ബിസ്നസ് ലോണിനാണോ?
യെസ്
ഏ ശരിയാവട്ടെ.
ഇഞ്ഞ് ഒന്ന്, രണ്ട് പേപ്പറും കൂടി
ശരിയാവാണ്ട് ആ ആ
ലോണൊന്നും വിചാരിക്കുമ്പം പെട്ടന്ന് പിന്നാലെങ്ങനെ നടക്കണം ഉം
കൊറേ ആ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ ഒര്
ഓരോ ദിവസം പോകുമ്പോൾ ഓരോരോ പേപ്പർ
അതെ നമ്മളൊരു പേപ്പർ റെഡി ആക്കിട്ട് ചെല്ലുമ്പോ വിചാരിക്കും കിട്ടുന്ന്. അത് കഴിഞ്ഞ അടുത്ത പേപ്പർ പറിയും
ഏകദേശം എത്ര പ്രാവശ്യം പോകുന്നറിയോ ബാങ്ക് പിന്നെ ഇവടെ അട് ത്താണ് അത്കൊണ്ട്ല്ല കൊഴപ്പല്ല
ഉം
രാവിലെയക്കെ പോയിക്കഴിഞ്ഞാ ഭയങ്കര തെരക്കായിരിക്കും ഇപ്പം രണ്ട് മണിക്ക് ശേഷം പോയി കഴിഞ്ഞ വല്യ കൊഴ അങ്ങനെ ആരും കാണത്തില്ല
ആ തെരക്കൊഴിയുല്ലേ.
ഉം പൈസ എടുക്കാൻ പോവല്ലല്ലോ അതോണ്ട് പിന്നെ കൊഴപ്പല്ല ക്ലോസ് ചെയ്യാൻ നേരം പോയ മതി
ഉതെ
പൈസ എടപാടൊക്കെ ആണെങ്കിൽ രാവിലെ പോകണം.
ഏം അഹ് ശരിയാ
പിന്നെ
എന്താ പരിപാടി? ആ ഉം രാവിലെ പുട്ട്ണ്ടാക്കി പുട്ടും മീൻകറി ആയിരുന്നു രാത്രി മീൻക ഇന്ന് തള്ളല തള്ളി അങ്ങ് മറിയ്ക്കണങ്ങ് പുട്ടും മീൻകറിയും കൂടെ രാവിലെ കഴിച്ചു. ഇപ്പതാ ചോറ അടുപ്പത്ത് പിന്നെ മീൻകറി എന്തേലും വറു ത്ണ്ട് മീൻകറി മീൻ വറുത്തതു ഉണ്ട്. ഉം മീന് ഐറ്റങ്ങളാണ് ഉം അതുകൊണ്ട് തന്നെ പ ഇന്ന് പച്ചക്കറി ഇല്ല പച്ചക്കറി ഇണ്ട് ഇരിപ്പ്ണ്ട്. ഇഞ്ഞ്പ്പം മീൻ ഇണ്ടെങ്കി പിന്നെ മക്കൾക്ക് കത് മതി. പിന്നെ ഞാൻ മാത്രല്ലേ ഇള്ളേ എനിക്ക് മാത്രായിട്ട് വെക്കണ്ടേന്ന് എഴുതിയിട്ട് പിന്നെ തൽക്കാലന്നങ്ങ് അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും ഉം അവടെ എന്താ ഉച്ചത്തേക്ക്?
എന്തെന്ന് അറിയൂല്ല ഉം
നമ്മള് കഴിക്കാറകുമ്പോ അങ്ങ് പോകും എടുത്ത് കഴിക്കും. ആഹ ഹ ഹ
ചെലപ്പൊക്കെ ചെലപ്പൊക്കെ എന്തേലും ഒന്ന് സഹായിച്ചിടും.
ആണോ കുക്ക് ചെയ്യാൻ അറിയോ?
കൊറച്ചൊക്കെ അറിയ
ഉം എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്
ഉം
എന്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളേ
ചോറൊക്കെ വെക്കാ അല്ലാണ്ട് കറിയൊന്നും അങ്ങനെല്ല എന്ത് ചെറിയ കറിയൊക്കെ എന്തായാലും ഉണ്ടാക്കോ
ആഹ് ആഹ്
സാമ്പാർ അങ്ങനത്തെ വലിയ വലിയ കറികൾ ഉണ്ടാക്കല്ല മീനൊക്കെ ഉണ്ടാക്കുംട്ടോ മീനൊക്കെ മുളക് ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കും
ആഹ് ഇപ്പ തൽക്കാലം പിടിച്ച് നൽക്കാനൊക്കെ അറിയാം
ഉം ചപ്പാത്തി ഉണ്ടാക്കും
ആഹ് ആഹ്
എനിക്ക് ഭയങ്കര ഇഷ്ടള്ള അതിനകൊണ്ട് ഉണ്ട
ചപ്പാത്തി പരത്തലാണോ
ചപ്പാത്തി ച ചപ്പേ പരത്തിട്ട് അല്ല ഉണ്ടാക്കും
ആ അഹ് ആ ആ
ഉം ചപ്പാത്തിച്ചൂടോടെ കഴിക്കണെന്നാലെ ടേസ്റ്റ് ചുലല്ലങ്കിപ്പോയി ചുട്ട അപ്പത്തന്നെ ഉം അതെ ചൂടോട കയിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഏറ്റവും ഉണങ്ങിയിട്ട്ങ്ങനെ ഇതായിപ്പോകും മറ്റ്
ആ ചപ്പത്തിടെ കൂടെ ഇഷ്ടള്ള കോമ്പിനേഷനെന്താ
മീങ്കറീ
ഉങ്കറി ചപ്പാത്തി നിങ്കറിേനഷ്ടല്ലേ ഉം അങ്ങനെയാണോ കൂടുതൽ ഉണ്ടാക്കുന്ന വീട്ടില് ഉം അങ്ങനെ കൂട്തല് വീട്ടിലുണ്ടാക്കാറ്
അങ്ങനെയൊന്നുല്ല ചിക്കൻ ആണെങ്കിൽ ചിലപ്പോ ചിക്കൻ ഉണ്ടാവും അല്ലെങ്കിൽ ച ഉം ഇഷ്ട്ക്കറിയിണ്ടാവും ഇഷ്ട് ക്കാരെക്കെയാണെക്കിൽ ഉം
ഇവിടെന്റെ കുഞ്ഞിതിന് ചപ്പാത്തി വല്ല്യ ഷ്ട്ടല്ല വല്ല്യാൾക്ക് ഇഷ്ടാ കുഞ്ഞിതിന് അങ്ങനെ കഴി ഇല്ല ചപ്പാത്തിപ്പോറോട്ടെന്നും അവന് ഇഷ്ട്ടല്ലചെറുതിന്
പൊറോട്ട ഉം പൊറോട്ട വലിയ താല്പര്യം ഇല്ല പൊറോട്ടത്ര അല്ലെങ്കില് ആട്ടപ്പൊറോട്ട ആണെങ്കില് കുഴപ്പല്ല
ആഹ് ഹാ
ആട്ടപ്പൊറാട്ട കിട്ടും അവിടെക്കിട്ടൂല
കട ഇല്ല ഞ എനിക്കറിയില്ലട്ടോ ഞാങ്ങ നങ്ങനെ
ആഹ് അട്ടപ്പറാട്ടണ്ട് അതാമ്പം ആഹ് ഹോട്ടല് കിട്ടല്ലോ
ആഹ്
ഉം
ടേസ്റ്റ്ണ്ടാ
ഉ അതാവമ്പ വല്ല്യ കുഴപ്പം മൈതിയാമ്പം മൈതേന്റതായിരിക്കല്ല ആട്ടെയ്മ വല്യ കുഴപ്പല്ല
ആഹ്
ഉ മൈതയാമ്പ അവിടെ കെടക്കും വെള്ളങ്ങനെ കേറ്റി കൊടുത്താ മതി
ഉ യങ്കര വെള്ളന്താ
ആട്ടപ്പൊറോട്ടയാണെങ്കി ദഹിച്ചു പോവല്ലോ
ഉം അതെ
ഉം ഒരുവിധം എല്ലാ സ്ഥലത്തും കിട്ടല്ലോ ആട്ടപ്പൊറോട്ട
ആഹ് ചെലപ്പോ ഇണ്ടാവൂട്ടോ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാ
ചോദിച്ചാലല്ലേ കിട്ടു നമ്മളറിയൂലല്ലോ ഉം അതെ എനിക്കു അറിയില്ലായിരുന്നു അപ്പൊ ഹോട്ടലിന്നൊരാള് ചോദിച്ചപ്പാണ് ഞാൻ ആട്ടപ്പൊറാട്ട ഇണ്ടാവോന്ന് ചോദിച്ച്
ആഹ് അപ്പ അങ്ങനെങ്ങ് വേടിച്ചി
ഉം ആഹ് ആതെ പിന്നാ സാമാ മറ്റേ സാധാ പൊറോട്ട കഴിക്കലില്ലാ ഫുള്ളാട്ടപ്പൊറാട്ടയാണ് അട്ടെ അതിനെക്കാട്ടും കൊറച്ച് പൈസ കൂടുതലുണ്ട്
കൂടുതലാണോ?
ഉം പൈസ കൂടുതലാ
ആഹ് ആഹ് ഉം
ആഹ് അന്ന് പത്ത് രൂപയേ പൊറോട്ടക്കുള്ളപ്പോ ഈ പൊറോട്ടക്ക് പന്ത്രണ്ടും ഇപ്പം പൊറോട്ടക്കൊക്കെ പൈസ കൂടിയല്ലോ ഉം പൈസ കൂടി ഏഹ് പൊറോട്ടന്നല്ലാ എല്ലാ സാധന
അതെ എല്ലാത്തിനും കൂടുതലല്ലേ അതേ
യുദ്ധം കഴിഞ്ഞതിന് ശേഷെ
ആഹ്
വമ്പൻ കൂടലാണ് എല്ലാത്തിനും പെട്രോള് ഡീസല് ഒക്കെ കൂടി
അതെ ഉം
ഇനിയിപ്പ എന്തായാലും കൊറയാൻ പോകുന്നില്ല എന്തായാലും അങ്ങനെ തന്നെയാണ്
ഓഹ് ഇപ്പൊ കൊറയത്തൊന്നും ഇല്ലാ
ഉം
മഴ ഇണ്ടോ അവിടെ
മഴയില്ലാ ഉം രാത്രി നല്ല മഴ പെയ്തന്ന് തോനുന്നു
രാത്രിയിലോ
ഉം രാത്രി പെയ്ത് ഇപ്പ മഴയൊന്നുല്ലാ ഇപ്പ നല്ല വെയിലാണ് മുറ്റത്തൊക്കെ അലക്കിയിട്ടിട്ട്ണ്ട് അമ്മ
ആണോ
ഉം
ഡ്രസ്സക്കെ സ്വന്തായിട്ടണോ അലക്കല്
ചെലപ്പൊക്കെ അലക്കും
ഉം
അല്ലെങ്കില് അമ്മ അലക്കും അമ്മമ്മയോ ആരെങ്കിലും അലക്കും ഉം ഏഹ് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം പോയി വന്ന കൊറെ ഒരു ലോഡ് കണക്കിന് ഇണ്ടായിനി അതൊക്കെ ഞാൻ തന്നെ അലക്കിയിട്ട്
ആഹ്
ഞാൻ അതൊന്നും പിന്നെ അങ്ങനെ നമ്മള് പ വർക്കിനൊന്നും പോകുന്ന പോലെയല്ലല്ലോ വണ്ടിയില് ഇരിക്കുന്നയല്ലേ ജസ്റ്റ് ‌റ്റൊന്ന് അലക്കി ഇടാനേ ഇണ്ടാവും കൂടുതൽ അഴുക്കൊന്നും ഉണ്ടാവൂല്ലാ
ആഹഹാ അപ്പൊ പിന്നെ ഒന്ന് ഇതാക്കി എട് ത്താ മതിയല്ലോ
ഉം ഒന്ന് ഉം ബക്കറ്റിലിട്ട് ഒന്നാക്കിറ്റൊന്ന്
ആഹ് പോയി വെരുമ്പോത്തിന് ഡ്രസ്സാവുലെ
ഏ
പോയി വെരുമ്പോത്തിന് ഡ്രസ്സ്ണ്ടാവോ അലക്കാൻ
ആഹ് കൂട്തല് ചെലപ്പോ വെയിലൊക്കെണ്ടെങ്കില് ഞാനവ്ട്ന്നെന്നെ അലക്കിടും
ആഹാ
അത് സമയണ്ടെങ്കിലെ മൂന്ന് ജോടിയൊക്കെ മൂന്ന് ജോഡി കൊണ്ടോവും മൂന്നും നാലൊക്കെ കൊണ്ടോവും എനിക്കിങ്ങനെ ഡെയ്ലി ഡ്രസ്സ് മാറ്റില്ലെങ്കില് ഒര് സുഖം കിട്ടൂല
ഏ
അത് പാന്റാണെങ്കിലും മറ്റതാണെങ്കിലും അയ്ന് അങ്ങൻത്തെ ഡ്രസ്സെ ഞാ ഇട്ട് പോവുട്ടോ ടീഷർട്ടോ പെട്ടെന്ന് ഒണങ്‌ന്നതൊക്കെ പാന്റാണെങ്കിലോ സ്പോർട്സിന്റെതോ അങ്ങൻത്തൊക്കെ എന്തേല്ടും അപ്പൊ പെട്ടെന്ന് ഒണങ്ങി കിട്ടേ വണ്ടിലല്ലേ അപ്പോ പിന്നെ വെല്യ കൊഴപ്പല്ല
ഉം
ജീൻസൊക്ക്യാവുമ്പോ അങ്ങനെ ഒണങ്ങത്തില്ല
ആഹ്
ഞ്ഞിപ്പൊ ഒണങ്ങാനൊക്കെ സൗകര്യള്ള തുണികളൊക്കെ ണ്ടല്ലൊ പ്പൊ
ഉം
ഉം
അതെ പ്പ രണ്ടുസം കഴിഞ്ഞിട്ട് ഇനി കാസർഗോഡ് പോവാന്ണ്ട്
അത് എന്തിനാ പോണ്
സാധനം കൊണ്ട്
ആഹാ എല്ലാ ജില്ലേക്കും പോവോ
എവടൊക്കോ പോയ്ട്ട്ണ്ട് ലോങ്ന്ന് ച്ചൽ തിരുവനന്തപുരം ആയ് പോകാത്ത്
അതെയോ
പിന്നെ അയ്ന്റെടേക്കൂടെ തൃശ്ശൂര് അവിടൊക്കെ തൃശ്ശൂർ, ആലപ്പുഴ, കൊച്ചി ആ സ്ഥലങ്ങളിലൊക് ക്ക സാധനം എറക്കാണ്ടേര്ന്നു അവടൊക്കെറങ്ങി
ആഹാ
ഉം ചെലേ കടയിലൊക്കെ പോയാ സമയം ഒരുപാട് ണ്ടാവും അവടെ തെരക്കൊക്കാണെങ്കിലേ നമ്മളിങ്ങനെ വെയ്റ്റെയ്ത്ക്കണം ചെലപ്പോ എറക്കാൻ ബോട്ടർമാര്ണ്ടാവൂല്ല
ആഹാ
അങ്ങൻത്തെക്കോരോ പ്രശ്നണ്ട് ചെലപ്പോ ദേശ്യം പിഠിക്കും
ഉം ഉ ഓടിച്ച് ചെന്നിട്ട് ല്ലേ ഒത്തിരി വെയ്റ്റെയ്യുമ്പോ
ക്കൂടൊക്ക വെയ്റ്റെയ്ത് കാ ണ്ട് അപ്പൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ
അതെ
ഉം
ഉം
ആഹ് അങ്ങനെയാണ് എന്താ പ അടുക്കളയിലാണോ
അടുക്കളയിലാ ചോറുതായികൊണ്ടിരിക്കുന്നു അത് വാർത്ത് വെക്കണം
ഉം എന്താ കറി
കറി മീൻ കറിണ്ട്
ഉം
ഉം മീൻ കറി വെച്ചിട്ടുണ്ട് ഞാൻ വിളിക്കാട്ടോ
ഓ ശരി എന്നാൽ ഓക്കെ